ഹലോ കേക്കുന്നുണ്ടാ
ഹലോ ആ കേക്കുന്നുണ്ട്
കേക്കുന്നോ എടക്ക് റേഞ്ച് കട്ടായിപോകുന്നുണ്ട്
ആഹ്
അതെ കഴിഞ്ഞുസം മഴയാകുമ്പോ ആരേം കിട്ടുന്നുണ്ടായിരുന്നില്ല ഫുൾ റേഞ്ച് കട്ടായിരുന്നു
ഏഹ് ആഹ് ഞാൻഇന്നലെ മെസ്സേജ് അയച്ചീന്നുയ്
ആഹ്
ഇട്ത്തിട്ടില്ല ചേച്ചി
ആണോ ഞാൻ തെരക്കായിരുന്നാരി
ഉ അയ്ൻ ഞാനെപ്പളാ വിളിച്ച് പറഞ്ഞേരനോ
ആഹ്
എന്നും ഒറങ്ങ്ണ ടൈമിലേക്കാരം ഞാം വിളിച്ചത് പന്ത്രണ്ടണിക്ക്
ആഹ് കൊള്ളാം ഞാൻ അറിയത്തേ ഇല്ല ഫോണേ എടുക്കത്തില്ല ഫോൺ സൈലന്റായിയിരിക്കും കാരണംന്ന് പറഞ്ഞ ഇല്ലെങ്കി ആരേലുആയിട്ട് വിളിക്കും
അതെ
മെയിൻ രാവിലെ വിളിക്കുന്നതാ കെട്ടോ കുഴപ്പം രാത്രി വിളിക്കുന്നതല്ല രാവിലെ ഒരു ആറ് മണി കഴുമ്പോ ആരെങ്കിലുംട്ട് വിളിക്കോന്ന് എനിക്കറിയ അത് കാരണം ഞാ ഫോൺ സൈലന്റ ആക്കി വെക്കും.
ഏ
ഞാൻ എണീറ്റ് കഴിയുമ്പോ കോളണ്ടാ തിരിച്ചു വിളിക്കും
ഉം ഉം ഉം ഉം
രാത്രി വിളിച്ചാലും കുഴപ്പില്ല്യാ എടുക്കും പക്ഷെ രാവിലെ എന്നെ വിളിക്കരുത്
ഏഹ്
കിടത്തി ഉറക്കത്തില്ല ആകെ ചെിലപ്പോ വല്ലപ്പോഴോ എല്ലാ ദിവസവും ചിലപ്പോ കിടക്കാൻ പറ്റത്തില്ല.
ഉം ഉം
ചില ദിവസം ഹസ്ബന്ഡ് പുറത്തോട്ടം പോകുന്ന ദിവസം നമുക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല വെളുപ്പിനൊക്കെ പോകും. ന്നാര അന്നേരമായിട്ട് ഇപ്പ ഞാന അങ്ങനെ എണീക്കാറില്ല കേട്ടോ നേരത്തേക്കെ പിന്നെ എണീറ്റൊക്കെ വിടുവമായിരുന്നു ഇപ്പോ എണീക്കാറില്ല.
ഉം ഹ് ഹ്
മിണ്ടാതെ പോക എന്നോട് പറയാം ഉറങ്ങിയല്ലോ ഉറങ്ങണം പിന്നെ വിളിച്ചാണീപ്പിക്ക് ണെ
ആ അ അയി എന്താ പറഞ്ഞരണോ
ആഹ്
അയിലൊരു ഒരു ക്ലൈമാക്സ് കിടക്കണ്ട്
ഉം
പ്രേമിച്ചതല്ലേ?
ആഹ്
ആഹ് അപ്പൊ ആ പരിഗണന തരിക
ഉം അത് ശെരിയ
ആ നേരത്തെ ന്നല്ല നേരത്തെ വെളുപ്പിന് ഓട്ട പോകുമ്പോ എണീക്കും ചായ തിളപ്പിച്ച് എത്ര വെളുപ്പിനൊണെങ്കില് വെ രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ ട്രിപ്പ് പോകും ട്ടോ പ് അന്നേരം ഒക്കെ എണീറ്റ് ചായ തിളപ്പിച്ച് കൊടുത്ത് കുടിപ്പിച്ചൊക്കെടെ വിട്ടുകോണ്ടിരുന്നെ കൊടുക്കാതെ വിടത്തില്ല
ആഹ്
ആ ഞാനിപ്പോ പോക്മ്പോ എണീക്കത്ത് പോലും ഇല്ല. ഇന്നേരം എണീറ്റ് വരുമ്പോ ഭയങ്കര മടിയാണ് എനിക്ക്.
ഏഹ്
രാത്രി താമസിച്ചു ഉറങ്ങിയാലും കുഴപ്പമില്ല
അതെ ഇൻക്കും അതേപോലെന്നെ സെയിപ്പിച്ച്.
രാവിലെ എപ്പ എണീക്കുന്നു അന്നേരം എണീക്കവുള്ളു കിടന്ന് വിളിച്ചോണ്ടിരിക്കരുത്.
അപ്പളേ ഉറക്ക് റെഡി ആവുള്ളൂ
ഉം പിന്നെ ഹസ്ബൻഡ് പിന്നെ എന്നെ വിളിക്ക അത് കാരണം ഇപ്പ ഓട്ടം പോയാലും വിളിക്കാറില്ല. നേരെ എണീട്ട് കുളിച്ചു പോയേക്കും
ഉം
അന്ന് എണീറ്റ് കഴിയുമ്പോ എന്നെ വിളിക്കും കുറെ ഏഴ് മണിയകുമ്പോ എന്നെ വിളിചിട്ട് ചോയിക്കും നീ എണീറ്റാ ഞാൻ എണീറ്റു. ഞാൻ എന്താ വിളിക്കാതെ പോയത് നിന്നെ വിളിച്ചിട്ട് നീ ഉറങ്ങിയല്ലേ?
ഉം ഉം ഹ്
എന്ന് പറഞ്ഞ കതക് പോലും അടക്കത്തില്ല കതക് ചാരി ഇട്ടിട്ടൊക്കെ പോകുന്നെ വെളുപ്പിന്
ഏഹ്
എണീറ്റാല്ലേ ഞാൻ അടക്കത്തുള്ളൂ
ഊഹുഹുഹ്ഹു
പിള്ളേരുള്ളൊണ്ട് മകൻ രാത്രി രാ പകല് കിടന്നുറങ്ങിട്ട് രാത്രി രാത്രി ഫുുള്ളിരുന്ന് കളിയാണ് അവന്
ഏ അപ്പൊ ഉറക്കം വരില്ല
പിന്നെ അവൻ ഉറങ്ങത്തില്ലെന്നേ നമ്മളെയും ഉറക്കത്തില്ല അവനും ഉറങ്ങത്തില്ല
മ്മ് ഹ്
ഞാനത് കാരണം എന്താണെങ്കിലും ഉറങ്ങുമ്പോ ഫോൺ സൈലന്റ് മോഡിലേക്ക് ഇട്ടേക്കും
കെ ഏഹ്
പിന്നെ രാവിലെ പണിയാ രാവിലെ പണി എന്ന് പറഞ്ഞാ ഈ അമ്മൂമ്മ വീട്ടിലുള്ളതു കൊണ്ടേ
ആഹ്
മക്കളുണ്ട് പുറത്ത് വേറെ മക്കളുണ്ട് ഇവര് രാവിലെ വിളിക്കും ആറ് മണി കഴിയും ആറര ഒക്കെ ആകുമ്പോ തൊട്ട് ഇവര് അമ്മേനെ വിളിക്കാൻ തൊടങ്ങും അത് കാരണം ഞാൻ പിന്നെ ഓർക്കും ഞാൻ എണീക്കുമ്പോൾ തിരിച്ച് അവരെ വിളിച്ചോളാം നമ്മളുറങ്ങുന്നവരെ വിളിച്ച് എണീപ്പിച്ച് അമ്മയുടെയും അമ്മയും ഉറക്കുമായിരിക്കും വെറുതെ വിളിക്കണ്ടല്ലോന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ സൈലന്റ് ആക്കിയിടല്
ഉം ഉം ആഹ് നമ്മള് അർജന്റ് കോള് എടുക്കാതെ നോക്കുമ്പോഴാണ് ഞമ്മക്ക് എടങ്ങാറ് ഞാന് സൈലൻ്റാക്കി കിടല
മ്മ് അതെ സത്യം അത്യാവശ്യം എന്തെങ്കിലും ഈ കഴിഞ്ഞ ഒരു മാസം മുന്നെ വീട്ടിൽ എൻറെ അപ്പ് അപ്പൂപ്പൻ ഹോസ്പിറ്റലിലായിരുന്നു
ആഹ്
ഞാൻ ചെന്ന് കണ്ട് വന്ന് ഏഹ് സൺഡേ ഞാൻ പോയി കണ്ട്
ആഹ്
കണ്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഇതുപോലെ വൈകിട്ട വന്നെ രാവിലെ പോയിട്ട് ഞാൻ വൈകീട്ടാ വന്നെ
വൈകിട്ട് വന്ന് രാത്രി ഞാൻ ഫോൺ സൈലന്റ് ആക്കി വെച്ച് കെടന്ന് ഉറങ്ങി എന്റെ പൊന്നൊ മൂന്ന് മണി കഴിഞ്ഞപ്പോ പൂവൻ മരിച്ചു
അവൂ
ഇത് പറയാനായിട്ടുണ്ടല്ലോ ഇവരെല്ലാരും കൂടി മറുതല എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്റെ ഫോൺ സൈലൻ്റല്ലേ
ആഹ് ഹ്
അവസാനം ഹസ്ബൻഡിന്റെ ഫോണില് അവൻ ആങ്ങള വിളിച്ച് എടി നീ ഇതെന്നതാടി ഫോൺ എടുക്കാത്തെ എത്ര പ്രാവശ്യം വിളിക്കണന്നും പറഞ്ഞ് രണ്ട് ചാട്ടോം ചാടി അന്നേര ഫോണെടുക്കുന്നെ എന്നേ ഇവരെല്ലാരും എന്നെയല്ലേ ആദ്യം വിളിക്കത്തുള്ളൂ അമ്മേയും അച്ഛനും ആശുപത്രിയിൽ നിന്നണ്ട് എന്നെ വിളിച്ചിട്ട് ട്ട് ഞാൻ ഫോണെടുക്കുന്നില്ല
ആഹ്
അവസാനം അവര് വീട്ടിൽ വിളിച്ച് ആങ്ങളോടും നാത്തൂനോടും പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് എന്നെ വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ട് ചേട്ടന്റെ ഫോണെ വിളിച്ചപ്പോഴാണ് എടുക്കണത് ഞാൻ കോള് ആഹ് ഈ ഫോൺ സൈലന്റ് ആക്കിട്ട് അങ്ങനൊരു കുഴപ്പമുണ്ട് അത്യാവശ്യം ഞാൻ അറിയത്ത് പോലും ഇല്ല
ആഹ് അതാണല്ലോ കുയപ്പം നമ്മള് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പെട്ടന്ന് വിളിച്ചാല് കയിയില്ല
എന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടാണ് ഞാനത് സൈലന്റ് ആക്കി ഇട്ടത്
മ്മ് ഇന്റെ ഫോണ് ഞാൻ കോളേജ്ക്ക് പോകുമ്പോ അവിടന്നാണ്ട് സൈലന്റ് ആക്കിയിടല്ലാ
ആഹ് കോളേജിൽ പിന്നെ സൈലന്റ് ആക്കണല്ലോ
ആഹ് ഞാന് പിന്നെ എടുക്കൊന്നുമില്ല പിന്നെ അന്റെക്കല്ല ഞാൻ എത്ര കോള് അടിച്ച് പറഞ്ഞിട്ട് എന്നോട് ചൂടാവും മമ്മിയും മൊക്കെ നേരം വൈകിയാലൊക്കെ ക്ലാസ് തന്നെയികാരം
മ്മ്
എടുക്കാൻ കഴിഞ്ഞിണ്ടാവില്ല
ആഹ് ക്ലാസ്സില ആകുമ്പോഴത്തുംടുക്കാൻ പറ്റത്തില്ലല്ലോ താമസം
പിന്നെ തിരിച്ചടിച്ചാ പൈസിംണ്ടാവൂല
ഓഹ് അപ്പൊ പിന്നെ അവരും പേടിക്കും
ഫോണക്കിയാണ്ട്
നെറ്റു കോളികൾ
ആഹ് ചെലെപ്പോ ഫ്രണ്ട്സാളെ ഫോണിന്നന്നെ
ഉം..
വിളിക്കും
അവരും പേടിക്കും താമസിക്കുമ്പോഴത്തേക്കും
ഉം അതെ
അടുത്താണെങ്കിലയ് ഇപ്പൊ ഒന്നും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ കുഞ് കുഞ്ഞു പിള്ളോരെ പോലും പൊറത്തിറക്കാൻ പറ്റത്തില്ല പെൺ പിള്ളോര ആവസ്ഥയാണ്
അതെ അയിനുമാണം ഇപ്പ കാരാട്ടെ പഠിച്ചാ മതി
ആഹ് സത്യം
ഉം ആ മ്മക്കൊരു എനർജിണ്ടാവുട്ടോ എടുക്ക് പോണങ്കിലും
ഒറ്റക്ക് പോകാൻ പറ്റും പേടിക്കാണ്ട് ഒറ്റക്ക്
ഒരാളാ ആശ്രയിച്ചാണ്ട് നിക്കണ്ട
ഉം ആ എനിക്കും എന്റെ മകളെ എനിക്ക് പേടിയാണ് വീട്ടി നിർത്തിട്ട് പോവാ വീട്ടി... അവിടെ അടുത്ത് പിന്നെ വീടൊന്നുല്ല നമ്മുടെ വീടിന്റെ പിന്നി ഇച്ചിരി അങ്ങോട്ട് മാറിയാണ് വീട്
ആഹ്
അത് കാരണം പേടിയാ ന്നാ കൊറെ പറമ്പാണ് അവിടെ കെടക്കുന്നെ.. പറമ്പ് മൊത്തം കാടു പിടിച്ച് കെടക്കുവ
ആഹ്
അത് കാരണം വീട്ടി നിർത്താനും പറ്റത്തില്ല പയ പാടിയ കാര്ണം വഴിയും കൂടിയാ
ഉം
വഴി കൂടി എപ്പോഴും ആൾക്കാാര് പോകുന്നെന്ന് പറഞ്ഞാ നമ്മുടെ കള്ള് ഷാപ്പില്ലേ
ആഹ്
ഷാപ്പുണ്ടവിടാ ആ അപ്പ ആൾക്കാരെപ്പഴും അത് ശ് നമ്മടെ അടുത്തന്ന് പറയാൻ ആ ഷാപ്പ് മാത്രേ ഉള്ളൂ ഒരു വീടില്ല
തന്നെ
അത് കാരണം പേടിയ വഴിയിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോ നടക്കുന്ന വഴി കൂടിയാണ് ഈ ഷാപ്പ് ഷാപ്പിന്ന് ആൾക്കാാര് പോകുന്നതും
ആഹ്
നമ്മക്ക് റോഡിലോട്ട് ഇറങ്ങണങ്കി അവര് പോകുന്ന വഴി കൂടിയാണ് നമ്മളും പോകണ്ടത്
ഉം
ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് എങ്ങും ഒറ്റക് നിർത്താൻ പറ്റത്തില്ല
ഏട്ടം കുടിക്കോ
കുടിക്കൂ വല്യ എന്നാലും കുടിച്ചിട്ട് വന്നു വയക്ക് ശല്യന്നുല്ല
ഏയ്ന്നാ കുഴപ്പല്ല
വഴക്കോ കുടിച്ചിട്ട് വന്നിട്ട് വ അല്ലാണ്ട് ഞങ്ങള് വഴക്കിടും കുടിച്ചിട്ട് കുടിച്ചിട്ട് വന്നിട്ട് വയകിട്ടെന്ന് പറയാനേ പറ്റത്തില്ല
അപ്പ സ്നേഹക്കാരം ല്ലേ
ആ അതിനെ ന്റെ അമ്മേന്നെ വഴക്ക് പറയും നീ അവൻ കുടിക്കുന്നതിനൊന്ന് ന്നട്ട് ചിലപ്പോ കുടിക്കാൻ കാശിലെങ്കി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഞാൻ പറയും എന്നാ നമുക്ക് അടുത്ത് ബാറുണ്ട്
ആഹ്
കുറച്ച് പോന്നാ മതി ഞാൻ പറയും ബാ വണ്ടി എടു ഞമ്മക്ക് രണ്ടൂർ കൂടി പോവാന്ന് പറയും ഞങ്ങ രണ്ടും കൂടെ ന്നിട്ട് ഞാൻ പൊറത്ത് നിക്കും പോയി കഴിച്ചിട്ട് വരാൻ പറയും ഒരെണ്ണം ഒക്കെ അടിച്ചിട്ട് വരും പിന്നെ വീട്ടിൽ മേടിച്ചുണ്ടോന്ന് വെച്ച് വൈകിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി അടിക്കും
ഏഹ് അടി ഇങ്ങളടിക്കോ
ഞങ്ങള് ആ വൈറ്റ് മാത്രം
ഏഹ് ഞാൻ ഇതേരായിട്ട് കഴിച്ചിട്ടില്ല ട്ടോ
ഏ ഞാൻ അടി ആടിക്കും ഇപ്പം കൊറച്ചായി കേട്ടോ വീട്ട കോ -ശകലോക്കെ നോക്ക ഒരുപാടൊന്നും കഴിക്കില്ല അപ്പൊ എന്താണ് വീട്ടിൽ മേടിച്ച് വെച്ച് അങ്ങനെ കഴിക്കുമ്പഴത്തെക്ക് പുറത്ത് കൂട്ടുകാരുടെ കൂടങ്ങനെ പോവത്തില്ല അപ്പൊ
ആഹ് ആഹ്
മേടിച്ചാലും മേടിച്ചോണ്ട് വീട്ടിലോട്ട് വരും ബാ നമുക്ക് രണ്ടൂർക്കും കൂടി കഴിക്കാംന്നും പറഞ്ഞു
ഏഹ്
ഇങ്ങനെ മേടിച്ച് വെച്ച് ഞങ്ങൾ രണ്ടെരും കൂടി കഴിക്കും
ആ അവ്ടെ ഫുഡ് ഉണ്ടാവൂല്ലേ
ഫുഡ്ണ്ടാവും
ആ അവിടുത്തെ ഫുഡ് നാടൻ ഫുഡ് അല്ലേക്കാരം
നാടൻ ഫുഡല്ല അവിട ഫുഡ്ഡല്ലാം അടിപൊളിയാ ഞങ്ങള് ഷാപ്പിന്ന് ഫുഡോന്നും വാങ്ങിക്കാറില്ലാ
ഏ ആ മീൻ വർത്തൊക്കെ അടിപൊളിയാണ് പറിയ്ണെ കേക്കട്ടോ
ഫുഡൊക്കെ അടിപൊളിയാ
ഉം അപ്പൊ അത് കേൾക്കുമ്പോ പൂതിയൊക്കെ ഞങ്ങള് ജാതി ല് അങ്ങനെ പറ്റൂല
ആ ഞങ്ങള് ഫുഡ് ഫുഡൊന്നും വാങ്ങിക്കാറില്ല
ആഹ
അടുത്താണെങ്കിൽ പോലും അവിടെ അവിടെ പോകത്തില്ല ചേട്ടാ ചേട്ടായി ആ അടുത്ത് ഷാപ്പിലോട്ടും പോവത്തില്ല
വിട്ട്ക്ക് പോവും
ആ അവിടെ പോയി കഴിക്കത്തില്ല
ആഹ്
വീട്ട് ശരി